ഹലോ ആഹ് കേക്കന്ന്
ആഹ് ആഹ് നമുക്ക് ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ആഹ് ഇവിടേം സുഖമായിട്ടിരിക്കുന്ന്
ഫ്രീയല്ലേ ഇപ്പൊ
ആഹ് ഇപ്പൊ ഫ്രീയന്നെ
ഓക്കെ അപ്പൊ നമ്മക്കൊരു പത്ത് മിനിറ്റ് സംസാരിക്കാനുണ്ടല്ലോ അല്ലോ
ആഹ് സംസാരിക്ക.
ഉം അപ്പൊ. നിങ്ങള് സ്ട്രെസ്സ് കുറയ്ക്കാൻ എന്തൊക്കെയാ ചെയ്യാറ് സ്ട്രെസ്സ് ഉണ്ടാവാറുണ്ടോ?
ആഹ ഇടക്കൊക്കെ ഉണ്ടാവാറുണ്ട്.
എന്തൊക്കെ കാരണത്തിലാണ് ഇങ്ങനെ ഡി പ് അല്ലെങ്കിൽ വിഷമം വരാറ് അല്ലെങ്കിൽ- ദേഷ്യം വരാറ് സ്ട്രെസ്സ് വരുന്നത് കൂടുതൽ എന്തൊക്കെ കാരണം കൊണ്ടാ?
സ്രെസ്സ് ഈ മക്കളെ പഠിത്തം അവര് ആ സമയത്താണ് ഇപ്പോഴും കൂടുതലും വരുന്നത്.
പിന്നെ ഈ- പി എസ് സിക്ക്ക്കെ പഠിക്കുമ്പോഴേ നമ്മള് പഠിച്ച കാര്യങ്ങൾ ചിലപ്പൊ സമയത്ത് ഓർമ്മവരൂല അപ്പൊ കുറച്ച് ദിവസം അതിന്റെ ഒരു- ടെൻഷനും ഇതൊക്കെ ആയിരിക്കും.
ആ എക്സാം അടുക്കാറാവുമ്പോൾ ഉള്ള പേടി അല്ലെ?
പേടി അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ആ നമ്മൾ ആ ഹോള ഇരിക്കുമ്പോ നമ്മൾ പഠിച്ചത്- കൺഫ്യൂഷൻ വരും നാല് ഓപ്ഷൻ ഇല്ലേ? അത് പിന്നെ പിന്നെ ഈ മക്കളെ നമ്മളെ എത്ര പഠിപ്പിച്ചു കൊടുത്താലും- അവർക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് ഇല്ല കൊച്ചി മക്കളാണ് അപ്പൊ റി റിസൾട്ട് ഒരാറാവുമ്പോ ഒരു ടെൻഷന ആണ് എന്താവും അങ്ങനെയൊക്കെ ഉള്ളരിത്. ജയിച്ചാ മതി എന്നാലും.
ആഹഹ
അവരെ പഠിത്തത്തെ കുറിച്ചൊക്കെ ഒരിതുണ്ട് ഓന്റെ ഹാൻഡ് റൈറ്റിംഗ ഒക്കെ കുറച്ച്- ഓന്റെ നന്നാണ് അപ്പ ടീച്ചറൊക്കെ എങ്ങനെ വിളിച്ചിട്ട് കുറച്ചുകോന്ന് ശ്രദ്ധിക്കണ എന്നൊക്കെ പറയുമ്പോ പിന്നെ ഒരു ടെൻഷൻ അച്ഛനാണ്
ആ ആ ആ എന്തൊക്കെയാ ചെയ്യാറ് സ്ട്രെസ്സ് കുറയ്ക്കാൻ?
ആഹ കുറക്കാൻ ആ ഒരാളെങ്ങനെ വിളിച്ച ഇങ്ങനെ സംസാരിക്കും. ആ പിന്നെ അയിനുള്ള സൊല്യൂഷന് മുമ്പോട്ട് അങ്ങനെ വരാതിരിക്കാൻ അത് എങ്ങനെ മെച്ചപ്പെടുത്താ അതൊക്കെ നോക്ക് ഒരാള അടുത്ത് പറയുമ്പ തന്നെ പകുതി ആശ്വാസാവും.
അതെ അതെ നമക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പുറത്ത് ഒരാളെടുത്ത് പറഞ്ഞാൽ തന്നെ ആശ്വാസാവും. പിന്നെ പാട്ട് കേക്കാറുണ്ടോ?
ആഹ പാട്ട് കേക്കാറുണ്ട്.
എനിക്ക് ഇങ്ങനെ സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ പാട്ട് കേൾക്കും എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര- റിലീഫ് ആയിട്ട് തോന്നും ഉം ഉം
കേക്കും കൂടുതലും പണ്ടത്തെ പാട്ടുകളണാണ് എനിക്ക്ശ് ട്ടം ഇപ്പോഴത്തെ ഒരു ദിന വെച്ച ഉ
ഇപ്പോഴത്തെ പാട്ടുകളും തമ്മിൽ നല്ല വ്യത്യാസുണ്ട് അല്ലെ പണ്ടൊക്കെന്ന് പറഞ്ഞാ അർഥ- മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിനകത്ത്ന്ന് ഇരുന്ന് നല്ലർത്ഥമുള്ള പാട്ടുകളായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് പക്ഷേ- ഇപ്പോഴ ന്നൊക്കെ പറഞ്ഞാ-
ഒരു ആ ഒരു ഡെപ്പ കൂത്തര് എന്ന് വെച്ചാ ഒരു വല്ലാ അതിന്റെ ആശയം ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ കൊറെ- വേഡസകൾ പുറക്ക പാട്ടക്കന്ന്. ആഹ
ഇഷ്ടപ്പെടാന ആളുകളുണ്ട്. എനിക്ക് യഥാപത്തെ ഇഷ്ടമാണ് എനിക്ക് പുതിയ പാട്ടുകൾ നല്ല ഇഷ്ട പഴയ പാട്ടും ഇങ്ങനെ ആലോചി- ക്കുമ്പോ അതായിരുന്നു കുറച്ച കൂടി സാഹിത്യം ഒക്കെ ചേ- ത്ത് എഴുതിയേക്കുന്ന പോലെ തോന്നിട്ടുണ്ട്.
ആഹ അത് തന്നെ ഈ യേശുദാസിന്റെ പാട്ടുകളും അതൊക്കെ നല്ല അർത്ഥമുള്ള പാട്ടുകളല്ലേ.
ആഹ് അതെ അതെ അതെ.
ആഹ് ഇപ്പോഴത്തെ പിന്നെ എല്ലാം ടെപ്പാം കൂത്ത് അങ്ങനെയുള്ള മോഡലാണ്. എന്നാല് ചെലതെല്ലാം കൊള്ളാം ചെലത്. ആഹ് മെലഡി ഒണ്ട് എന്നാലും ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് കൂടുതലും ഇഷ്ടം അങ്ങനത്തെ അടിച്ചുപൊളി പാട്ടുകളാണ്
അതെ അതെ
ആ് ഞങ്ങൾ തന്നെ ആ തന്നെയല്ലേ ഞങ്ങൾ തന്നെ ഇപ്പൊ ഈ ഇടയ്ക്കൊരു കല്യാണ റിസപ്ഷൻ ഇപ്പൊ കൊറെ ചെക്കന്റെ വീട് കൊറച്ചൊന്ന് ദൂര ഞങ്ങള് പോയപ്പഴത്തേക്കും അവർക്കെല്ലാം ഇങ്ങനെ അടിച്ചുപൊളിപ്പാട്ട് അതെല്ലാം വേണം, കുറേ ന്യൂജൻ പിള്ളേരെോടെയാണ് നമ്മൾ ഇരുന്നത്.
ആഹ് ആ.
ആ അതും കൊറേ, അതും വല്ലാത്ത കൊറേ പാട്ടുകൾ. ആഹ്.
അതുപോലെ എനിക്ക് ഞാൻ പാട്ട് കേക്കുന്നന്ന് പറഞ്ഞാൽ പഠിക്കാനിരിക്കും. എനിക്ക് പഠിക്കാനിരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സ്ട്രെസ് വരുന്നത്.
പക്ഷെ അങ്ങനെ ഇരുന്നാ പാട്ടല്ലേ കേക്കാൻ പറ്റുള്ളൂ, പഠിത്തത്തില് ശ്രദ്ധിക്കാൻ പറ്റുമോ.
എനിക്ക് ഞാൻ കൊച്ചിലെ തൊട്ട് അങ്ങനെയാ പഠിക്ക് പഠിക്കുമ്പോ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ. പാട്ട് നല്ല ഹൈ വോളിയത്തിൽ വെച്ചിട്ടായിരുന്നു, ഞാൻ ഇവിടെയിരുന്ന് വായിച്ച് പഠിക്കുന്നെ.
അപ്പൊ രണ്ടും കൂടെ തലേ കേറോ.
എനിക്ക് വർക്ക് ആവും അത് എന്തോ.
വർക്കാവുല്ലേ ചില അങ്ങനെ പറയും ചിലവർക്ക് പല രീതിയിൽ. പഠിച്ചാലേ പറയാ എനിക്ക് പക്ഷേ ഒരു സൗണ്ടും ഓന് ബഹളം ഒന്നും കേട്ടൂടാ പഠിക്ക്ണ സമയത്തെ
ആഹ് ആഹ്.
ആഹ്
ഞാനിത് ഇത് ആരെട്ത്തു പറഞ്ഞാലും ഇന്റെ അടുത്ത് ചോയ്ക്ക്യും അങ്ങനെണെങ്കി പഠിക്ക്യാൻപറ്റോ എന്നൊക്കെ. പക്ഷേ എന്തോ അതെനിക്ക് ശരിയാവും ഉം പല രീ ന്തിയല്ലേ അതെ അതെ അതെ ഉം എനി ഇയ്ക്കതുപോലെ ഈ പഠിക് ഇതുവരെയും പഠിക്കാണ്ടിരുന്നിട്ടെ എക്സാം ആവുമ്പോഴായിരിക്കും ബുക്ക് തുറക്കുന്നത് ടൈം ടേബ്ളൊ ക്കെ വന്നിട്ടായിരിക്ക്യും ആഹ് അപ്പൊ പിന്നെ ഭയങ്കര സ്ട്രെസ്സ് ടെൻഷനായി
ആഹ് അതേനെ ഞാനും പറഞ്ഞത് കൊറേ ദിവസം കാണും ഒരു ആറു മാസത്തെ ഗ്യാപ്പൊക്കെ കാണാം അടുത്ത പരീക്ഷയ്ക്ക് പിന്നെ സമയ്യണ്ടല്ലോ പഠിക്കാം പഠിക്കാംന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും പിന്നെ പരീക്ഷ വരുമ്പോ എനിക്ക് തോന്നും നേരത്തെ ച്ചെ പഠിച്ചെങ്കി കുറച്ചൂടെ പഠിക്ക്യാമായിരുന്നു.
സത്യം സത്യം എന്നിട്ട് അട്ത്ത സെമ്മില് ആഹ് തുടക്കം മുതൽ പഠിക്കാം ന്നൊക്കെ വിചാരിക്കും പക്ഷെ ആഹ് അതെതെ
ആഹ് പിന്നെ മാർക്ക് കൊറയോങ്കി പിന്നെ തീർന്ന് പിന്നെ കൊറേ വിഷമ അങ്ങനെയൊക്കെള്ള കൊറെ കാര്യങ്ങള്
ഉം എനിക്കന്ന് വെച്ചാ എനിക്ക് ശരിയാവും മാർക്ക് കിട്ടും എനിക്ക് പരീക്ഷടെ അന്ന് വരെ എനിക്ക് സംഭവംഓരമ്മ കാണും പക്ഷേ എനിക്ക് അത് കഴി പിന്നെ ഇതിന പറ്റി ചോയിച്ച എനിക്ക് ഓർമ്മ കാണത്തില്ല അതാണ് ഇങ്ങനെ ഈ പഠി ക്കുന്നേന്റ പ്രശ്നം നമ്മള് നേരത്തെ പഠിച്ച് ഒന്ന് രണ്ടവട്ടൊക്കെ റിവിഷൻ ചെയ്തൊക്കെ നോ ക്കാണെങ്കി പിന്നെ നമ്മളാ സാധനം മറക്കത്തില്ല
ആഹ് നമ്മള് മനസ്സിരുത്തി പഠി ച്ച കൊറേ കാര്യങ്ങളങ്ങ് നമ്മള് മറന്ന് പോവൂലെ. പക്ഷേ ചിലത് എന്നാലും കൺഫ്യൂഷൻ എനിക്ക് വരും
ഉം അത് ഈ പി എസ് സി കൊക്കെ പഠി ക്കുമോന്ന് വച്ചാനമ്മളക്ക് നാലോപ്‌ഷനാ ഇപ്പമക്ക് അറിയാവുന്നേരിക്കും. ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ സ്പെല്ലിംഗ ഒക്കെ ആയിരിക്ക്യും നാലോപ്ഷൻ കാണുമ്പോ നമ്മൾ കൺഫ്യൂഷൻ ആയി പോവും.
ആഹ് അത് തന്നെ അറിയാന്നുള്ള കാര്യായിരിക്കും പക്ഷെ ഇപ്പൊയ്ന് അതാണ് ഇതാണ് മലയാളത്തിലും അങ്ങനെണ് ഇംഗ്ലീഷില ഓരോന്ന് ചോദിക്കുമ്പോഴും അങ്ങനേണ് ഗ്രാമറാണ് കൂടുതൽ കുഴപ്പിച്ച് കളയുന്നത് പിന്നെ വർഷങ്ങള്
ആഹ് വർഷങ്ങള് വർഷങ്ങളൊക്കെ പഠിക്കാന്ന് വെച്ചാ എങ്ങനെയാ എങ്ങനെ പഠിക്കുംല്ലേ എന്തൊക്കെ ട്രിക്ക് ആണ് യൂസ് ചെയ്യുന്നത്
മക്കള ഉണ്ടാവുന്നേതിനന് മുമ്പ് പക്ഷെ മക്കള് ജനിക്കുന്നതിനന് മുമ്പേ എനിക്ക് ആ ഒരു ഇത് കാര്യം മാത്രം ഇങ്ങനെ പക്ഷെ ഇപ്പ അവരൊക്കെ അതിനു ശേഷം കൂടുതൽ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ പഠിത്തത്തിന്റെറതും എല്ലാം കൂടെ ആകുമ്പോ നമ്മളതൊന്ന് ശ്രദ്ധിക്ക ൻ പറ്റുന്നില്ലേ എന്നെ കൊണ്ട് ഒട്ടും പറ്റാത്ത കാര്യാണ് ചരിത്രം ഹിസ്റ്ററി അയ്യോ അതെന്നെ കൊണ്ട് പഠിക്കാനേ പറ്റത്തി അതുകൊണ്ടാണ് ഞാൻ ഹ്യുമാനിറ്റീസ് പ്ലസ് വണ്ണിൽ പോലും എടുക്കാത്ത കാര്യം
ആഹ് എനിക്കും ഈ ഹിസ്റ്ററി സോഷ്യൽ സയൻസ് എനിക്ക് ഭയങ്കര പാടാണ്
അല്ലേ അതൊക്കെ പഠിക്കാനും പറ്റും അത് നമുക്ക് ആഹ് മനസ്സിലിരിക്കേം ചെയ്യും റിക്കേഷനായാലും എന്തായാലും ഉം
എനിക്ക് എനിക്കും അതുന്നെ ഹിസ്റ്ററിയും ബയോളജിയും അതുകൊണ്ട് എനിക്ക് ഈ ഡോക്ടർ ഫീൽഡേ ഇഷ്ടല്ലായിരുന്നു ബയോളജി എനിക്ക് പറ്റില്ല ഇത് കാണാതെ പഠിക്കുന്ന പോലത്തെ സംഭവങ്ങളല്ലേ അതൊക്കെ
ആഹ് ബയോളജിയൊക്കെ എനിക്ക് പറ്റും എനിക്ക് ആഹ് ബയോ പക്ഷെ എനിക്ക് ഹിസ്റ്ററീന്ന് പറയണ ആ കാര്യം എന്നെക്കൊണ്ട് ഒട്ടും അങ്ങനെയുള്ള കൊറേ സംഭവ എനിക്ക് പത്താം ക്ലാസിലൊക്കെ ഹിസ്റ്ററിണ്ടല്ല ഞാൻ എങ്ങനെയാണ് പഠിച്ചേന്ന് എനിക്കോലും ഇപ്പോൾ അഞ്ഞൂടാ ആലോജിക്കുമ്പം ഉം
ഉം എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എനിക്കീ കാണാതെ പഠിക്കാൻ ഭയങ്കര പാടാണ് എനിക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി
സത്യം എന്നെക്കൊണ്ടും കാണാതെ പഠിക്കാൻ പറ്റൂല കണക്കൊക്കെ നമുക്കൊരു ട്രിക്ക്ണ്ടല്ലോ എങ്ങനെയായാലും പരാതിയെപോലെ അയ്ന്റെ ഇത് മനസ്സിലാക്കി പഠിക്കണം
അതെ അതെ
എന്താണ് കാര്യൊയ്ന്നും പറയിക്ക് പഠിക്കണം
അതെ അതെ
ഉം
ഉം
പിന്നെ വേറെന്തോന്ന് വിശേഷം
പിന്നെ എനിക്കിപ്പോ ഒടനെ അട്ത്ത എക്സാം ഒണ്ട് ഞാൻ അതിന്റെ സ്ട്രെസ്സിലാണ് അതോണ്ടാണ് ഞാന് ഹ് ആഹ് അതോണ്ടാണ് ഞാനിസ് സ്ട്രെസ്സ് ചോ എങ്ങനെ കൊറക്ക്യാംന്ന് ചോയിച്ചത്
അഹ് ആഹ്
ഉടനെ വരും പക്ഷെ ഇതും അതുപോലെതന്നെ ഞാൻ ഫസ്റ്റ്‌സ് ക്കം മുതലേ പഠിക്ക്യണോന്ന് വിചാരിച്ചിരുന്നു പക്ഷെങ്കി പറ്റിയില്ല ഇപ്പഴാണ് തൊറക്ക്ന്ന ആ ഒരു അവസ്ഥേണ് പക്ഷെ എങ്കിപോലും എനിക്ക് കിട്ടും മാർക്ക് കിട്ടും അപ്പ എനിക്ക് വീണ്ടും കോൺഫിഡൻസ് ആവും ഓഹ് ലാസ്റ്റ് പഠിച്ചാലും മതി
ആഹ് എന്നാലു എനിക്കും കോൺഫി ത്ത് നിന്നാലെനിക്ക് കൊറച്ചൊന്ന് കൊറയുമ്പഴെക്കെ ആഹ് കൊറച്ചുടെ പഠി ച്ചിരുന്നെങ്കി കുറച്ചൂടെ മേടിക്ക്യാന്നൊക്കെ ഇങ്ങനെ മനസ്സില് വെരും
ഉം ശരിയാണ്
ആഹ് അങ്ങനെ
പിന്നെ പിന്നെ എനിക്ക്യും തോന്ന്ന്നെ പണ്ടത്തെ ജൻറേഷൻലെ ആൾക്കാരും ഇപ്പഴ്ത്തെ ജൻറേഷൻലെ ആൾക്കാരും തമ്മിൽ ഒരുപാട് വ്യത്യാസവുണ്ട് നമ്മളിപ്പൊ പറയും ഇന്നസെന്റ് ആയിട്ടൊള്ള പാരന്റ്സൊള്ള ലാസ്റ്റ് ജൻറേഷ ഷ് നാണ് നമ്മടത് എന്ന് പറയും കാർണം ഇനി നമ്മളൊക്കെ ഈ അടുത്ത ഈ ജന്മ പ്രേഷൻള് ള്ള കുട്ടികളൊക്കെ എഹ് അമ്മെ അച്ചനാവുമ്പോ ആഹ് അങ്ങെനെ അത് മാത്രല്ല അവര് കൊർച്ചും കൂടി നമ്മ്ടെ കാര്യം സ്വന്തം കാര്യം നോക്കുന്നവരാ ലൈക് ഇപ്പൊ എനിക്കിപ്പം ഞാനിപ്പൊരമ്മയാ വ്ണെങ്കി എനിക്ക്യും ഇഷ്ടവൊള്ള കാര്യം എന്റെ കൊച്ചിനും ഇഷ്ടവുണ്ട്ന്ന്ണ്ട്ങ്കി ഞാനാദ്യം എന്റെ ഇഷ്ടം നോക്കീട്ടല്ലേ എന്റെ കൊച്ചിന്റെ ഇഷ് ടം നോക്കൊളൂ അങ്ങനെ പക്ഷെ പണ്ടത്തെ അമ്മമാർന്ന് പർഞ്ഞാ ആദ്യം എന്തോ കൊച്ചിന് വേണ്ടി അവരുടെ ജീവിതമേ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അവര്ടെ ജീവിതമേ അവർക്ക് വേണ്ടിയാണ് പിന്നെ ആഹ് ആഹ് അത് അതിനെ പറ്റി എന്താണ് പറയാള്ളത്
അത് നമ്മൾ രണ്ടും ഒരുമിച്ച് കൊണ്ട്പോണം എന്ന് വെച്ചാ നമ്മളെ കരിയറിന്റെ കൂടെ തന്നെ അവരെ കാര്യങ്ങള് മുമ്പോട്ടുവാൻ നോക്കണം അല്ലാതവർ അവര് തന്നെ ഒരുസം ഇതാവുമ്പോ ചോദിക്കും എനിക്ക് വേണ്ടി എന്തിനാ ഉഴിഞ്ഞ് വെച്ച് അമ്മയ്ക്ക് അമ്മെ ടെ കാര്യം നോക്കിക്കൂടെന്ന് ചോയ്ച്ചാ അവ്ടെ തീർന്നില്ലേ ആഹ് അതുകൊണ്ട് നമ്മളെ കാര്യം കൂടെ അത് ന്റെ കൂട്ടത്തി പോണം ഉം
പണ്ട്ള്ളോര് കൊച്ചുണ്ടായി കഴിഞ്ഞാ പിന്നെ പഠ്ത്തം പോലും ഇല്ല പഠ്‌ത്തം വേ ഇല്ല ജോലി ഇല്ല കൊ ച്ചിനെ നോക്കലായി അവൾടെ ജീവിതംന്ന് പർ
ആഹ് അവരെ ലോകം മൊത്തം അതായി പക്ഷെ ഞാനൊന്നും അങ്ങനൊരു ഇപ്പഴും പരീക്ഷക്ക് പോവും എന്നാല് കുറച്ച് ടൈമ് അങ്ങോട്ട് പോവും മുമ്പത്തേതിനേക്കാലുമേ എന്നാലും നമ്മ രണ്ടും കൂടെ ഈക്വലായിട്ട് കൊണ്ടു പോകാൻ പറ്റണം അതിന്ന് കൊറച്ച് നമ്മള് തന്നെ കഷ്ടപ്പെടണം
ആഹ് അവര് അവരെന്തായാലും വലുതായി കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള ഇത് പോകും പിന്നെ നമുക്കുണ്ടാവുന്നത് നമ്മളുണ്ടാ ക്കി വച്ച കാര്യങ്ങള് മാത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ലൈഫ് തിരിഞ്ഞ് നോക്കുമ്പോ നമുക്ക് ഒന്നും ഇല്ല ഓ
ഇല്ല ആഹ് ഇല്ലാന്നുള്ളൊരിത് വാ അവർക്ക് വേണ്ടിട്ടാണല്ലോ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളെ നഷ്ടപ്പെടുത്തിയത് നമ്മക്ക്‌ ഇങ്ങനെ മനസ്സിൽ തോന്നരുത്
അൽ അതെ അതെ
ആഹ് ഇപ്പന്നെ ഇപ്പൊ ആഹ് ഇപ്പോള് എല്ലാരും പിന്നെ പണ്ടത്തെ പോലെയുള്ള ല്ല എല്ലാരും പഠിച്ച് കല്യാണം കഴിഞ്ഞാലും മക്കളായാലും ജോലിക്ക് പോണവരുണ്ട് പഠിക്കാൻ പോണവരുണ്ട് ഞാനീ ഈ ഇടക്ക് വരെയും പോവായിരുന്നു
ഉം അതെ അതെ എനിക്ക് മറ്റേ ആഹ് പറഞ്ഞ ഡയലോഗിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ഇന്നസെന്റ് പാരൻറ്സ് ഉള്ള ലാസ്റ്റ് ജനറേഷനെന്ന് കാരണം അവരുടെ ഇന്ന സെൻസെന്ന് നമ്മള് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാ നമ്മക്ക് വേണ്ടി അവര് അവളുടെ ജീവിതം മാറ്റിവെച്ചു അത് തന്നെയാണ് നമ്മളാ ഇന്ന സെൻസെന്ന് കാണുന്നത് അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള കാര്യവായിട്ട് എനിക്ക് തോന്നുന്നില്ല
ആഹ് അത് ശരിയായിട്ടുള്ള ഇതല്ലേ
ആഹ് അപ്പോഴെന്താ അടുത്ത അടുത്ത ജനറേഷനിലുള്ള മൊ അമ്മമാരൊക്കെയല്ലേ യഥാ ർത്ഥത്തിൽ ശരി കാരണം അവരാ സ്വന്തം ലൈഫും കൂടി പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്
ആഹ് അതും കൂടെ കൊടുത്ത് പോയാലേ പറ്റ ഇതാവുള്ളു
ഉം അതെ അതെ
ആഹ്
പിന്നെന്താണ് എങ്കി ഞാൻ വിളിക്കാട്ടോ ശരിയെങ്കി
ഓഹ്
ഓക്കെ ഞാൻ വിളിക്കാം
ഓ ശരി ശരി